കേൾക്കണ്ട്
ആഹ് കേക്കണ്ട് എന്തൊക്കെ വിശേഷം എന്താ കുട്ടിയളൊക്കെ വന്നോ ആഹ് ചായുടി കയ്ഞ്ഞു ഉം
ഒരാള് നാലണി ആവുമ്പോ വരും അവിടെണ്ട് ഒരാള് നാല് മണി നാലരക്കരും
ആഹ് ഞങ്ങളോടൊക്ക ഒക്കെ നാലരക്കെത്താ ആ ഓലിക്കടുത്താണ്ട് ഞങ്ങള് അപ്പ തന്നെ കുടിച്ചു ഓലെ കൂടെ ഞങ്ങളും കുടിച്ചു കുടിച്ചാണെങ്കി അപ്പൊ കുടിച്ചോ ഇല്ലെങ്കി കുടിച്ചൂല
നിങ്ങള് രണ്ടാളെ കുട്ടി കൂട്ട് മറ്റോള് തന്റെതാ പോവല്
ഒക്കെ ഒരു സ്കൂളാ
ആ അല്ല ഇങ്ങള് രണ്ടാളല്ലേ ഉള്ളൂ പിന്നെണ്ടോ
ആ ഇളച്ചിണ്ട് ഒ ഇളച്ചിയ കൂടിണ്ട് ഓള കുട്ടിയുണ്ട് ഓള് ഒരു സ്കൂളിലാണ് ഓള് വേറെ പോയിക്കണ ഇളച്ചി വേറെ പോയിക്കുണു
ആഹ് ആഹ് ഉം നിങ്ങളെ മൂത്തച്ചിള് രണ്ടാളും പോയി അല്ലേ
ഏഹ് ഇല്ലല്ല അവള് വേറെ പോയി ഓള് ആറു മാസായി കൂടിരുന്നിട്ട്
എൻക്ക് വേർപ്പണിണ്ടോ
ഇല്ലല്ല മറ്റോക്ക് തുടങ്ങണം തുടങ്ങണം വിചാരിച്ചിക്കിണ്ട് അപ്പൊ മയായിട്ട് ഇങ്ങനെ നിക്ക
അപ്പ ഇനി ഒരാള്
ഇല്ലല്ല ഞങ്ങള് മൂന്ന് ആമ്മക്കളും ഒരു നാത്തൂൻ തന്ന ഉള്ളു തറവാട്ച്ചാ തറവാടിണ്ട് ഇൻഷാഅള്ളാ കഴിയണ കാലത്ത് കയറ്റാ മറ്റോര് പോയാല് പിന്നെ ആക്കും പോലെ ഇണ്ടാമ്പോ കയ്റ്റാ
ആഹ് ശെരി
അങ്ങനെ കുട്ടികക്കൊക്കെ മദ്രസ രാവിലെ ഉം ആഹ് ആഹ്
മറ്റേതിനെ നിർത്തില്ല അത് എൽ കെ ജിയിലാ
ആഹ് ആഹ് സുഭയ്ക്കാനെ എപ്പളാ തുടങ്ങാ
സുബൈക്ക് ആറേകാലിന്
ആറേകാലന്നെ ഇവിടേം അതന്നെ ആറേ പത്താകുമ്പോ
ഏഹ് അത് ശരി
ഉം
ചോറക്കുണ്ട രാത്രിയേക്ക്
ആഹ് ആഹ് ഒന്നായിട്ട് വെക്കലാണ്
ആ നോമ്പോഴി നാളത്തപ്പ നോമ്പൊഴിക്ക്
നാളെ നോമ്പ് ഇണ്ട് നോൽക്കണം ഞാന് ഇന്നലെ ഇന്നലേ നോറ്റിരുന്നു നോമ്പ് എന്നും നോറ്റിയൊക്കെ ചെയ്ത് ബീച്ചികളിലൊക്കെ വെള്ളം കുടിച്ചൊക്കെ കെടക്കും കയ്യില് എന്നിട്ട് ഷോൾഡറിന്റെ അവിടെ പെരും വേദന
ആഹ്
അതെ മറ്റേ നാളുണ്ടായിനി ഇപ്പൊ രണ്ട് മൂന്ന് ദിവസായിട്ട് ഇങ്ങനെ വേദനയാണ് പെരും വേദനാണ് പെരും വേദന അപ്പ ഗുളിക കുടിച്ചാൻ വേണ്ടി പിന്നെ തുറന്നു രാവിലെ തന്നെ തുറന്ന്
ഏഹ്
ഇങ്ങനെ കടഞ്ഞ് കേറിപ്പോണ്ട് എന്താ കൊറച്ചൊന്നണ് മാറും പിന്നെ അതേപോലെ പിന്നെം തൊടങ്ങും വേദന
നീര കേക്കും നീര് വെട്ടയ്ക്കാരം
പാത്രം കഴുകുവാ ഏഹ് അരിയോ
അല്ലേ ഞാന് ഇതാ മ് ആഹ് അന്തിയൊക്കും അച്ചോക്കും ഒക്കെ ആഹ് ആഹ് ആഹ്
ഏഹ്
നോമ്പ്.
ആഹ് ആഹ് ഇജ് ഒന്ന് മുതല് നോൽക്കല് തുടങ്ങിക്കണോ?
ഇല്ല്യേയ്.
ഏഹ് ആഹ്.
നോൽക്കണോക്കെ വിചാരിച്ചിന് എന്തെങ്കിലും ഇതായിട്ട് അങ്ങനെ പോവും എന്തേ പറഞ്ഞേ.
ഇന്ന് നോറ്റ് നോറ്റ്ക്കണോ ചോയ്ച്ചാ.
ഇല്ല അയിനാ ഇനി പെലച്ച ഉച്ചക്കത്തെ ഞാൻ രാവിലെ തന്നെ ഓക്ക് സ്കൂള്ക്ക് കൊണ്ടുപോകുമ്പളെ. വൈകുന്നേരം ആവുമ്പോത്തിന് ഇതാവൂലെ അപ്പോൾ ഞാൻ കുറച്ച് വെച്ചത്.
രാത്രികക്കും പെലച്ചക്ക് കൂടി കണ്ട് വെക്ക ക്കാ വിചാരിച്ചാണ്ട് പിന്നെ അങ്ങനെ വെച്ചക്കൂലെ. ഉം ഉം.
അപ്പോ ഇനി പിന്നെ വെക്കാ സ്കൂള് എവിടുക്കും പൂട്ടിട്ട് പോണില്ലെ.
നാളെ ഇൻഷാ അള്ളാ. ആഹ് സ്കൂള് വിട്ട് വന്നു പോണം എന്നോക്കെ വിചാരിച്ചട്ടിണ്ട് ഇനീ ഇപ്പ നാളെ അതേക്കാരം സോയല്.
ഓളും പോവോ?
ഓള് എന്താണാവോ എളച്ചിയും പോവുണ്ട് പറഞ്ഞു. അത് ഉമ്മ ഓള് എളച്ചി ഇപ്പോൾ സ്കൂൾ തുറക്കണീന്റെ തലേന്നാ തൊണ്ണൂറ് കഴിഞ്ഞ് വന്നത് അപ്പോ. ഓളും പോണുണ്ട് പറഞ്ഞു അപ്പോ ഇമ്മ പെര പൂട്ടിടാനും പറ്റൂലല്ലോ. നല്ലൊരു ദിവസ ആയിട്ട് അപ്പോ ഇമ്മ അവിടെ പോയി യാസീനോതി പോരണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇനി ഇമ്മാ ഇനി ഇച്ച് ഏതായാലും എന്റെ മാപള ഇല്ലാത്തത് കൊണ്ട് പോണീന് വലിയ എടച്ചിലുണ്ടാവില്ല.
ആഹ് മറ്റ് അങ്ങനല്ല. പെര അടച്ച് അവിടെ പോകു അങ്ങനെ ആളില്ലാതക്കണ്ടെ വിചാരിച്ചാ അപ്പോ ഇവടെ.
അതന്നെ ഇനി ഇമ്മ ഇവിടെ ആരുണ്ടല്ലോ ഇജ് ഇവിടെ നിന്നോന്ന് അത് ഓളോട് പറയുമോ അതെന്താന്ന് അറിയില്ല.
ആഹ് ഓ ഓള് ഇപ്പോ തിങ്കളാഴ്ച്ചയെറ്റെ തോന്ന്ണ്. ഓള് ഇപ്പാക്ക് സുഖല്ലായിട്ട് പനിച്ചിട്ട് ഓള് പോയി കണ്ടു പോന്നും ചെയ്തുണു. ഇനി ആ പേരും പറഞ്ഞ് ഇമ്മ ഓളോട് പോണ്ടാന്ന് പറയാവോ എന്താന്ന് അറിയില്ല.
ഏഹ്.
പിന്നെ പോവില്ലല്ലോ എന്നൊക്കെ പറയണ്ട് ഓള് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടേ. അങ്ങനെ പറയ്ണ്ട് ഏഹ്.
വേറെ പോയാല് പിന്നെ അങ്ങനെ പ്രശ്നം ഇല്ലല്ലോ പറയാ. ഞമ്മള് നിക്ക്ണോട്ത്ത്ക്ക് തന്നെ നോക്കാ.
ആഹ് അങ്ങനെ പെര അടച്ച് പൂട്ടി ഇടണ്ടാന്നോ? അതങ്ങനല്ലെ ഓള് പോകാണ് അപ്പ ഉമ്മ അവിടെ പോയി ഉമ്മ അവിടെ നിക്കലെ. ഇപ്പം ഓള് തൊണ്ണൂറ് കഴിഞ്ഞ് വന്നതല്ലേ അപ്പോ കുട്ടീ കുട്ടി. കുട്ടി ഉണ്ടായോണ്ടേ കുട്ടി ചെറിയ കുട്ടിയല്ലേ അപ്പ അങ്ങനെ അവിട തന്നെ ഇപ്പോ കാര്യായിട്ട് നിക്കല് അപ്പോ ഓള് പോകുണ്ട് പറഞ്ഞു. ഓളെ വല്യമ്മ കുട്ടീനെ കാണാന്നൊക്കെ പറയുണ്ട് എന്നൊക്കെ പറഞ്ഞ്ങ്ങാണ്ട്.
ആഹ്.
അങ്ങനെ അപ്പോ നീ അപ്പ ഇമ്മ ഉമ്മ മിന് ഇവള് ഇവിടെ ഉണ്ടെങ്കിലും മൂത്തച്ചി ഇവ്ടെ ഉണ്ടെങ്കിലും ആഹ് നേരത്തൊന്ന് പോയി ക്കാണ്ടെയ് ഇശാ മാര്ബിന്റെ ഇടയിലൊന്ന് പോയി ഓതി പോരണം എന്ന് പറയണുണ്ട് അവടെ. അടച്ചൂട്ടി പോരാൻ ആവൂല എന്ന്പറഞ്ഞ്ങ്ങാണ്ട്.
അല്ലെ.
എടുത്ത് തന്നെയാണ് ഞങ്ങളെ ഈ പെരീം ആഹ് അടുത്ത് തന്നെയാണ് പെര ഇങ്ങനെ തൊട്ടാ എത്തും. ഈ വരന്റെ ഇതിമെന്ന് എത്തും അവടെയാണ് അവ് ടെ പറഞ്ഞാല് ഓരെ മുറ്റത്തന്നെയാണെയ് പക്ഷെ ഓന്റെയും ഞങ്ങള പെര കുണ്ട്ലായി കാരണം നല്ലോ പൊക്കി കാണ്ട് റോഡിന്റെ ലെവലിൽ പൊക്കീകാണ്ട് അങ്ങനെ അങ്ങനെ ഒരു കുണ്ട്ലാ ഇപ്പൊ ഞങ്ങളെ പെര കുണ്ട്ലാണ് അങ്ങട്ട് കേറും അതന്നെ ഇമ്മാനെ പറഞ് ഇനി ഇബളും പോണ് ണ്ട് ഓളത്‌ തീരുമാനമായിട്ടില്ല ആയിട്ടില്ല ഓൾക്ക് ഓള് പോണം പറയണ്ട് ഇമ്മച്ചി ഇവ്ടെ നിക്ക ക്കൂലെന്നും പറയണ്ട് പോണ്ടാന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ നിക്കൂലെ എന്നും പറയുന്നുണ്ട്
ഉം ഫസ്റ്റ് പറയണോൽക്കായിരിക്കുംമാണെങ്കി ഉം. എന്താണ് ഇങ്ങള് മൂന്നാള്ലോണ്ട്
ആഹ് എങ്ങനെയച്ചാല് ഓള് പോവ് ണ്ടർഞ്ഞു. ഓക്ക് എത്ത ഓള്. ക്ക് ഓളോട് പോണ്ടാറിയാന് ഓള് ഓളെ കു പിന്നെ ഓല അവിടെ ഹോമിയുണ്ട് അപ്പൊ അതിനെ കാണിച്ചും മാണം കുട്ടിക്ക് ആകെ പോലുണ്ണിആണ് ഓളെകുട്ടിക്ക് എളച്ചിന്റെ അപ്പൊ ആ പേരും പറഞ്ഞ് ങ്ങാണ്ട് ഓളാപോണത് പിന്നെ കുട്ടിക്ക്ന്ന് സൂചി അടിച്ചിക്കണേ അപ്പോ ആ പേരും പറഞ്ഞോഓള് പോണത്. ഓ എന്താ ഇച്ച്ച് പിന്നെ ഏതാലുംപ്ഷൻ ഇല്ല ഇന്റെ മാപ്പള ഇവടെ ഇല്ലല്ലോ? ഓല് രണ്ടാളും തമ്മിലാണ്‌ ഇപ്പ യുദ്ധം ആ ഇച്ച് പോകാം കാരണം ച്ച് വെരകൂടി വെച്ച എ ഇവിടെ പിന്നെ മിന്നു ഓള മാപ്പള ഉണ്ടായതത്ണ്ട് ഓളല്ലെനിക്ക ഏ ഇന്റെ മൂത്തച്ചി അപ്പൊ പിന്നെ ഇച്ചു പിന്നെ അങ്ങനത്തെ കാര്യം നോക്കാല പിണ്ട മറ്റ ആഹ് ഇച്ച് ലീവ് കിട്ടിയാ പോകാം കൊഴപ്പൊന്നുല്ല ഒപ്പപ്പം ലീവ് ട്ടി ട്ടിയാലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇജ് പോയിലെ ഇപ്രാവശ്യി ഇജ്‌വന്നോ ന്ന് അങ്ങനെപറയ
ഏ ആ അങ്ങനെ പോയാ പിന്നെ അങ്ങനെ വരാൻ പറയില്ലേ?
ആഹ് അങ്ങനെ ലീവ് പറയാം അങ്ങന് ത്തെ കൊഴപ്പൊന്നുല്ല. നിന്റെ ആഹ് വളോട് ചോയി ജബർ എത്തത് എപ്പോള് അങ്ങനെ അങ്ങട്ട് പോകന്ന് പറഞ്ഞത് നേരത്തെ ഐക്കാര വിചാരിച്ച
ഏ ഒ പിന്നെ അവിടെ ആയോണ്ട് പിന്നെ പ്രശ്നംണ്ടാവില്ല അല്ലോ അല്ലേ എക്കാർക്ക ഒന്നല്ലോ
അയക്കാതെ നിക്കലഒന്നുല്ല ചെലപ്പോ എത്തിനാപോണ ചോയ്‌ച്ചു അവിടെ ചെന്ന ഫോള്സ്റ്റാൻക്ക് എടുക്കാ മടിയാണ് റിം. എപ്പഴും പറിണാ അവിടെ ചെന്നാഅന്ത്ഫോൺ എടുക്ക പറയും ഉം ഫോണ്മ്മെഅനക്ക് ഇട്ക്കാൻ മടിയന്ന് പറിയ
ഉം
അപ്പോള പറയാനാണ് ഇഞ്ഞീ മേലാല് ഇങ്ങോട്ട് പോരില്ലട്ടോപറി കോട്ത്തിൽ ഉം ഉം ഇഞ്ഞഅങ്ങട്ട്ഫോണ് നോക്കണ്ട പറിം
അപ്പൊ ടൈമ ഇല്ലേ എപ്പളെങ്കിലോ?
അങ്ങനെ ചോയ്ച്ചാൽ വിളിചായ എപ്പളും വിളിച്ചും. ഓട്ടത്തിലാണെങ്കിൽ എപ്പളുംവിളിച്ചേകാരംകുട്ടിയ എപ്പോളും എപ്പോള് വിളിചയ്കാരം പിന്ന റൂമ് കുത്തിറക്കുമ്പോ ഓട്ടാകുമ്പോ പിന്നെ ഫോണ വിള വിളിച്ചിങ്ങണ്ട അവിടെ ഒരു സൈഡിൽ വെച്ചാ പിന്നെ എങ്ങനെ വിളിച്ചൊണ്ട് നി മറ്റേത് റൂമില ആകുമ്പോ പിന്നെ ഒലക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനത്തൊക്കെ കളിച്ചാലോ? ഇത് ഇങ്ങനെ ഓട ഓട്ടും വണ്ടി ഓടുമ്പോ ഒരു സൈഡില് ഒരുസൈഡിൽഫോൺവിളിച്ച അങ്ങനെ വെക്കും. ഒന്നെങ്കി ഇന്റീക്ക് അടിച്ചും അല്ലെങ്കിൽ അവ്ടത്തമ്മാന്റെയും കടിച്ചും അല്ലെങ്കിൽ അവിടെ അവടത്തെ മ്മാക്ക് അടിച്ചു അങ്ങനെ അങ്ങനെ ഓട്ടാണെങ്കി പൊതുവേ വിളിച്ചു കൊണ്ടന്നെക്കാരം.
ഉം
മ്പോറടിച്ചാതക്കാൻ വേണ്ടി മരു ഭൂമികൂടെ അങ്ങനൊക്കെ അങ്ങനെ പോകുമ്പോ ആളും മൻസനും ആഹ് വണ്ടി പോവാണ് സാധനൊക്കെ ഇങ്ങനെ വലിയ ലോഡ് ഇങ്ങനെ കൊണ്ടുപോവാ ഓരോ കോ
അലേക്കും
ഏ ഇവിടുന്ന് കയറ്റണ പോലെ കൊണ്ടന്ന് കേറ്റും ആ വല്യ വണ്ടി ആണ് ഈ പെട്ടി കൂട് മാതിരി ഉണ്ടാവൂലെ വണ്ടി ആ അത്രക്ക വലുതല്ല കൊറച്ച് ആ ഒരു പെട്ടി കൂടൊക്കെ വണ്ടി ഉണ്ടാവലേ ഉം അങ്ങനത്തെ വണ്ടി
ആഹ്
എളച്ചനും അങ്ങനെ വണ്ടിയിൽ തന്നെയാണ് രണ്ടാലും ഒരു റൂമ് തന്നെയാണ് രണ്ടാക്ക് രണ്ട് വണ്ടി ഉം
രണ്ടാളതുരെ ഒരേ പോലെ തന്നെ അയ്ക്ക് വണ്ടിയൊക്കെ
വണ്ടിചാല്എളച്ചന്റെ രണ്ടാളതും കൂടിക്കാണ്ടാണ്. അതിന്റെ മാപ്പിളിടെ ഇപ്പൊ പോണത് തൽക്കാലം ഓട്ടം കമ്മിയാണ് ഇപ്പോ കൊറച്ചായി അപ്പ ഇങ്ങനെ എന്താണ് വണ്ടിയ എടുത്താ സ ശരിയാക വിചാരിച്ച് നക്കന് വണ്ടിയ എടുക്കാ വിചാരിച്ചേന് അപ്പോ ആദ്യം ഓട്ടുണ്ടോ ഇല്ലേന്ന്റിഞ്ഞിട്ട് എന്താ വണ്ടി എടുക്കല്ലെച്ചണ്ട നിക്ക അയ്ല് അങ്ങനെ നിന്നു പോയി പിന്നെ ഒരു കാക്ക നാട്ടേക്ക് പോന്നീനു ആ കാക്കെ വണ്ടിയപ്പോ ആള കൂടാണ് അയാള് ഗൾഫക്ക് വരുമ്പോ നോക്കണം അപ്പത്തിന് വേറെ എന്തെലൊക്കെ മാർഗം നോക്കണം
അങ്ങനെങ്ങനെ പോണു
ഉം അനെ പോണു എത്ത ങ്ങളെ മാപ്പളക്ക് പണിക്കല്ലേ
ഉം കൊഴപ്പല്ല ഇനിപ്പം ഇപ്പ മയ യോണ്ട് ഇ അങ്ങനെ അറിയില്ല അവ ആഹ് ആഹ് ആഹ് ഇപ്പൊന്തരക്കടില്ല
ആ പിന്നെ സീസണങ്ങൾക്ക് റബ്യു ലെവല് ആ ഒരു ലെവലിലൊക്കെ ആക്കരല്ലേ
ഉം കല്യാണം ഇപ്പൊ പിന്നെ കല്യാണംക്കെല്ലണ്ട്
ആഹ് റബിൽ ലിനെ കൂടി ഇരിക്കല് അല്ലെങ്കി പിന്നെ റമളന്റെ മുന്നയിക്കാണ്ട് അങ്ങനെയൊക്കെ നമ്മളൊക്കെ സീസണ്ട്ല്ലേ പിന്നെന്തടി അന പിന്ന
ഇന്നെത്തെന്നാല്
വിളിക്കണ്ടിട്ടോ മോള് കറീന്റെ ഒണ്ണ് ആഹ് എന്നാ ശ
ആഹ് ആഹ്